ഹലോ
എന്തൊക്കെ വിശേഷം?
സുഖായിട്ടിരിക്കുന്നു. അവിടയോ?
നല്ല സുഖം
ആഹ് ഹ് കഴിച്ചോ
ആഹ് കറന്റുണ്ട് അവിടയോ
ഇവിടെ കറണ്ടില്ല വേർതിരിക്കാ
ആഹ് മഴയില്ലല്ലേ ഭയങ്കര ചൂടാല്ലേ
മഴ പെയ്യുന്നില്ലല്ലോ
ആഹ് ആഹ് ഹ
നാളെ ഞായറാഴ്ചല്ലേ
അതെ അതെ അതെ
എന്താ പരിപാടി
നാളെ പള്ളീ പോണം
ആഹ് പള്ളീ പോവണ്ട് ല്ലേ ആഹ് അത് ശരി നല്ല പരിപാടി ല്ലേ
ആഹ്
ഫാമിലി മൊത്തം പോവും
ആഹ് എല്ലാരും പോവും
ആഹ് അടുത്ത് തന്നെയാ
ആഹ് അടുത്ത് തന്നെ ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളൂ
ഓഹ്
ഉം ആഹ് വണ്ടിയുണ്ട്
ആഹ് ആഹ് രാവിലെ തന്നെ പോവും ല്ലേ
ആഹ് രാവിലെ തന്നെ പോവും
ഉം ഉം കുർബാന അങ്ങനത്തെ പരിപാടിയാ
ആഹ് കുർബാനയാ
ഉം ഉം
കുർബാന അല്ലാതെ
കുർബാന അല്ലാ ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച കുർബാന മാത്രേ ഉള്ളൂ
കുർബാനേ ഉള്ളു അല്ലേ
ആഹ്
ഉം ഉം
കഴിച്ചോ ഡിന്ന ഡിന്നറൊക്കെ
എല്ലാം കഴിഞ്ഞു
ആഹ് ഉം ഇല്ല ഇങ്ങനെ പഠിത്തമൊക്കെ ആയിട്ട് പഠിത്തമൊക്കെ ആയിട്ട് ഇരിക്കുന്നു
ആഹ് പഠത്തം ഇണ്ട് ഇപ്പോ
ഉം
ആഹ് ഞമ്മന്റെ പഠനം കഴിഞ്ഞാ ഒരു സമാധാനാ
ആഹ്
ജോലിക്ക് ക്ലാസ് അത് റെഡി ആവണം പ്രിപേർ ആവണം എന്തെങ്കില് ക്ലാസ്സിൽ പോയിട്ട് പെടും
ആഹ്
കുട്ടികളെ പൊരിക്കൂ
ആഹ്
പിന്നെ എന്നാ ഉണ്ട് വാർത്തകൾ
നല്ല വാർത്തകള്
ആണല്ലേ എപ്പളാ കറണ്ടു പോയേ
കൊറേ നേരായി നമുക്ക് ഇൻവെർട്ടർ ഇണ്ട് ഇവിടെ പ്രശ്നം ഇല്ല
ആഹ്
ത് കട്ടാവുമ്പോ പ്രശ്നമാണ് അത് കുറ ത്തി കഴിഞ്ഞാല് കട്ടായി പോവും ഉം അങ്ങനെ ഇപ്പൊ നാളെ ഇത് കുർബാനയായിട്ട് നേരെ വീട്ടിലേക്ക് തന്നെ വരൂ ആ
തിങ്കളാഴ്ച വൈകിട്ട് പോകേ ബാംഗ്ലൂരിനെ
ആഹ് ബാഗ്ലൂർ പോവാ
ആഹ് അവിടെയാണല്ലോ പഠിക്കുന്നേ
ആ ശരി ആ ആ
ഉം അപ്പം
ഇവിടെ കയ്യാനായില്ല
ആഹ്
സങ്കടം ഇണ്ടാവും
ഏയ് അങ്ങനെയൊന്നുമില്ല
ആഹ് ഇതപ്പ എങ്കിൽ വരാ ആഴ്ചെല്ലാം വരാ
അല്ല ഞാന് മാഫും
മസ്റ്റ്ല്ലേ
ആഹ്
അങ്ങനെ
ഉം
കൊറെ പഠിക്കാണ്ട്
ആഹ്
ഉം ഏതായിരുന്നു
നേഴ്സിംഗ് നേഴ്സി
ആ നെഴ്സിംഗ് ഓക്കെ ഓക്കെ
ഉം
ഉം ഉം ഫസ്റ്റ് ഇയർല്ലേ ഫസ്‌റ്റ് വർഷല്ലേ
ആഹ്
ഉം ഉം എഴുതാനുണ്ടാവും കൊറെ അസൈമെൻ്റ് അങ്ങനത്തെ കാര്യങ്ങളെ
ആ അസൈൻമെന്റ് പ്രൊസീജറ് അങ്ങനെ കൊറെ സാധനങ്ങൾ ഒക്കെ എഴുതാൻ ഒക്കെ ഉണ്ടെ
ഉം ഉം
ഉം
പെൺകുട്ടികളാ കൂടുതൽ ഉണ്ടാവാ
ആ ഗേൾസ് എഴുപത് പേരും ബോയ്സ് ആ നാല്പ്പത് പേരും ഉണ്ടെ
ഓ അപ്പൊ കൂടുതൽ അവരാല്ലേ
ഉം
പെൺകുട്ടികളുടെ ആധിപത്യാ
ആഹ് പിന്നെ ഫുൾ ആ പിന്നെ ഫുള്ള് മലയാളികളുടെ അത് മലയാളികളുടെ കോളേജ് ആണേ
ആഹ മറ്റുള്ളവർ ഇല്ല
ഉണ്ട് കന്നട പിള്ളേർ അവിടെ അഞ്ചോ ആറോ പേരെ ഉള്ളൂ
ഉം ഉം
ഉം
ബാംഗ്ലൂർ ആഉമ്പോ കന്നഡ അല്ലെ തമിഴ് കുറവായിരിക്കുംല്ലേ
എഹ് എന്തോ
തമിഴ്
തമിഴ് പിള്ളോര് രണ്ടു പേരെ ഉള്ളൂ
ആഹ് അണ്ണമാർ
ആഹ്
മെഹേ
ഉം
ഹോസ്റ്റൽ അല്ലേ?
ആഹ് ഹോസ്റ്റല ഹോസ്റ്റല
ഉം ഉം അടുത്തന്നെയാ
ആഹ് കോളേജിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാറി
ഓഹ് അവിടെ നടക്കണല്ലേ അവിടെ വണ്ടിണ്ടോ?
ബസ്സുണ്ട് ബസ്സുണ്ട്
ഓഹ് ബസ്സ്ണ്ട്ല്ലേ എല്ലാം കൊണ്ട് സൗകര്യമാണ്.
ആഹ് കൊഴപ്പല്ല
ഭക്ഷണൊക്കെ എന്താണ്ടവാ എനിക്ക്
അതിന് എല്ലാത്തിനും കൂടെ ഒരുമിച്ചുള്ള റേറ്റ് ആണ് അപ്പം
അല്ലാ ഭക്ഷണോ
ഫുഡ് അവര് അവിടെ തന്നെയാ പക്ഷെ ഭയങ്കര മോശമാണ് ഉം
മറ്റേ ഇവരെ ഫുഡ് ആരിക്കുല്ലേ
അല്ല ഒരു തിരുവനന്തപുരത്തുള്ള അങ്ങനെയല്ല ഒരു തിരുവനന്തപുരത്തുള്ളരു പുള്ളിയാണ് മേക്ക് ചെയുന്നെ പുള്ളി ഇങ്ങനെ കല്യാണ സദ്യക്കൊക്കെ ഉണ്ടാകുന്നെ ആഹ്
ആഹ് അപ്പോ ആ ടച്ച്‌ ഇണ്ടാവൂലേ
ആഹ് പക്ഷെ ഫുഡ് മോശാണ്
അപ്പൊ പറഞ്ഞ് പിടിക്കാത്ത പ്രശ്നണില്ലേ
ആഹ് നമ്മള് ഇത്ര നാളും കേരളത്തിൽ നിന്ന് കഴിച്ചിട്ട് വേറൊരു സ്ഥലത്ത് ചെന്ന് കഴി ക്കുമ്പൊള്ളൊരു ബുദ്ധിമുട്ടും ആഹ്
ച്ചവരെ അവധിയല്ലേ നിങ്ങക്ക്
ആഹ് ഞായറാഴ്ച്ചാ അവധിയാ
അപ്പൊ ഇങ്ങ് പോന്നൂടെ നാട്ടിലേക്ക്
ഇല്ല അവിടെ പതിന പന് പന്ത്രണ്ട് പതിനേഴ് അല്ല പന്ത്രണ്ട് പതിനേഴ് മണി മണിക്കൂറുണ്ട് വീട്ടിലേക്കേ
ഓഹ് ബസ്സിലാ വരികാ
ആഹ് ബസ്സാ
മ് സ്ഥിരായിട്ടുള്ള ബസ്സാ
ആ അങ്ങനെ പ്രൈവറ്റ് ബസ്സുണ്ട് ആഹ് തമിഴ്നാടിന്റെ കെ എസ് ആർ ടി സി ഉണ്ട് ടി എൻ എസ് ടി സി ഉണ്ടേ ഉം
നല്ല ഒര പൈസല്ലേ വരിക അല്ല
എന്തോ
സല്ല ഒരേ പൈസല്ലേ വരികാ
അല്ല പ്രൈവറ്റ് ബസിന് റേറ്റ് കൂടുതലാ ടി എൻ എസ് ടി സിക്ക് റേറ്റ് കുറവാ
ഓ ആള് കൂടുലായിരിക്കുംല്ലേ ഇതാവുമ്പോ ഗവൺമെന്റ് ആകുമ്പോ
ആഹ് ഗവണ്മെന്റ് ആകുമ്പോ ആളും ഇച്ചിരി കൂടുതലാ
ഉം
പിന്നെ ബുക്ക് ചെയ്യണേ ബുക്ക് ചെയ്തെങ്കില് അത് കിട്ടത്തുള്ളൂ ടി എൻ എസ് ടി സിയെ പ്രൈവറ്റ് ബസ്സിന്റെകത്ത് ടിക്കറ്റ് എപ്പ വേണെങ്കിലും ഉണ്ട് ആഹ് ആഹ് മറ്റേന്റെ അത്ത് കിട്ടിയല്ലല്ലോ
ആ ആ അങ്ങനെയ ഉള്ളല്ലേ എന്നിട്ടിപ്പൊ ബുക്ക് ചെയ്തോ തിങ്കളാഴ്ചക്ക്
ആ ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തു
കേറിയാ മതില്ലേ
ആ ഇനി പോയി സാധനങ്ങളും ബാഗും അച്ചാറും ഒക്കെ ആയിട്ട്
ഉം ആഹ് അവിടെ കൊറെ ഫ്രണ്ട്സ് ഉണ്ട് നാട്ടന്നരൊക്കെ ഇണ്ടാ
നാട്ടിൽന്ന് ഇടുക്കി ജില്ലയിൽന്ന് രണ്ടു പേരേ ഉള്ളു ആന് ആ ഇടുക്കി ജില്ലയിന്ന് രണ്ടാളുകൾ ള്ളൂ ഏറ്റവും കൂടുതൽ പത്തംതിട്ട കൊല്ലം ആ സൈഡാ ഉം
എന്താ അങ്ങനെ ഇ പോയി രണ്ടാൾ മാ
ആഹ് അത് അറിയത്തില്ല
ആഹ്
അ അതെന്റെ ഒരു കസിന്റെ ഒരു കോളേജ് ആണേ അപ്പം ഒരു ഷെയർണ്ട്
അയ്ശരി
ആഹ് അപ്പം
ഇപ്പൊ നമ്മളെ കുടുംബക്കാര കോളേജ് ആണ് അല്ലെ
ആഹ് അതെ അതെ
ഉം ഉം അപ്പൊ അവിടെ സുഖാരിക്കും
ആഹ് സുഖംന്ന് പറയാൻ പറ്റിയല്ല
ആ അവിടെ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെേക്കുംല്ല
ആഹ് അതെ അതെ എല്ലാർക്കും അങ്ങനെ തന്നെയാണല്ലോ
ഉം ഉം അടിപൊളി ലൈഫ് ആയിരിക്കും അല്ലെ
ഏയ്
ആഹ്
അങ്ങനെയെ പറയണന്ന് ആഗ്രഹമണ്ടോ പക്ഷേ എങ്ങനെും നടക്കയില്ല
പൊതുവേ നെയ്സിന്റെതഹ് നമ്മള് പറഞ്ഞു തച്ചാല് നല്ല അടിപൊളി എൻജോയ്മെന്റ് ആഹ്ലാദകരമൊക്കെ ആയിട്ട് അടെ മുന്നോട്ട് പോവാ
എല്ലാരും അങ്ങനെയൊക്കെ തന്നെ പറയുന്നു പക്ഷെ ബുദ്ധിമുട്ടാണ്
എന്തുകൊണ്ടാാണ്
ഉം അതെ അതെ
ബുദ്ധിമുണ്ട് പഠിക്കുമ്പോല ഇണ്ടാവും പിന്നെ ഹാപ്പി ജോലിയല്ല എല്ലാവാരും ആറ്റി കമ്പനി ആയിരിക്കും അല്ലെ കൊറേ ഡോക്ടർമാരെ ബന്ധങ്ങള്ൾ കിട്ടൂലേ
ആഹ് പക്ഷേ പ പഠിച്ചു പാസാണ്ടേ
പഠിച്ചു പാസാ കൈവിള്ളവർല്ലേ നിങ്ങളൊക്കെ അല്ലാണ്ട അഡ്മിഷൻ കിട്ടുലല്ലോ കൈവുള്ള ആൾക്കാരാകുമ്പോ അല്ലെ
ആഹ് ആഹ്
പള്ളിയിലൊക്കെല്ലേ അതാ ഉം
നഴ്സിങ് അത്യാവശ്യം പാടാണ് അത്യാവശ്യം എളുപ്പാണ്
ഉം നിങ്ങള് സയൻസാ എടു
ഉം ആ അതെ അതെ ആഹ്
അപ്പൊ പഠിപ്പിസ്റ്റനെ ഞമ്മളൊക്ക ഹ്യുമാനിറ്റീസാ
ആണോ
ഒക്കെ ബാക്ക് ബെൻജിൽ ഉള്ള ആളാ
ആഹ്
എങ്ങനെ സ്കൂട്ടാവുന്ന നമ്മൾ ഫസ്റ്റ് ചിന്തിക്കാ
ആഹ് ആഹ്
മുന്നിലൊന്നും കോറി ഇരുന്നിട്ടില്ല ബെഞ്ചുമ്മെല് എന്നാലും മാഷായിട്ടോ ഇപ്പൊ ഫോൺ ഹ്ഹ്
നല്ലേ നല്ലൊരു നില എത്തില്ലേ
ഓഹ്
എപ്പളും അങ്ങനന്നെയാ
ഉം അതൊരു വിധിയാണ് ഓരോരുത്തർഡേ അല്ലേ
ആഹ് അന്നാ ശരി
എന്നാ ഓക്കെ
ഓക്കെ